ഹലോ മ് മ് പി എന്തൊക്കെണ്ട് വിശേഷം? ഹലോ
ഹലോ എന്തൊക്കെണ്ട് വിശേഷം?
സുഖം സുഖം സുഖം എന്തൊക്കെ കേൾക്ക് ണ്ട് ണ്ട്
ആ ഒന്നാമതന്താറി ഈ മഴയൊക്കെയിട്ടേ റേഞ്ച് പ്രോബ്ലം നല്ലോണംണ്ട്.
അതെ. റേഞ്ചല്ലോ പ്രശ്നം
പിന്നെ ഏ രാത്രി ചപ്പാത്തി ണ്ടാക്കൊ?
ആ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് അ അധിക ദിവസവും ഉണ്ടാക്കലില്ല എപ്പോളെങ്കിലുംക്കെ എൻക്കും ഹസ്ബൻഡിനും വേണം എന്നാലും എന്നുണ്ടാക്കലില്ല ഞങ്ങൾ ഇങ്ങനെ നല്ല തടിയൊക്കെ ഉണ്ടാവുമ്പോളേ ന്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കുള്ളൂ കലൊ കറികളൊക്കെ ഉണ്ടാവുമ്പോ
ആഹ് ആഹ് എങ്ങനെ ഇങ്ങള് ചപ്പാത്തി ചപ്പാത്തി മാത്രണോ അതോ ചപ്പാത്തിനോട് വേറെ സ്പെഷ്യലോക്കെണ്ടോ
സ്പെഷ്യലുകളൊക്കെ ഉണ്ടാക്കും കുട്ടികള് കുട്ടികൾക്ക് വല്ല കറി ഇണ്ടാവുമ്പോ ഈ ഇതൊക്കെ നല്ല ഇഷ്ടണ് അല്ലാത്തപ്പ ഇഷ്ടല്ല നല്ല മോഡൽ ആക്കിയണ്ടൊക്കെ ഉണ്ടാക്കും ഈ പബ്സിന്റെ അങ്ങനത്തെ മോഡൽ ആക്കിയണ്ടൊക്കെ മുട്ട റോസ്റ്റ് പരത്തിയാണ്ട് ആദ്യം നമ്മൾ ചപ്പാത്തി സാധാ കുഴയ്ക്കണ മാതിരി തന്നെ ട്ടോ നമ്മള് കുഴച്ചാണ്ട് പര ത്തി വെച്ചിട്ട് അതില് ഉള്ളിയൊക്കെ അരി സാധാ നമ്മള് കട്ടി വേണെന്നില്ല അത് ഞമ്മൾ ഉരുട്ടും
ആഹ് ആഹ് ആഹ്
അത് പെരത്തി എത്രായാലും പെര ത്തി സാധാരണ നമ്മള് ഈ പ്രസ്സിമേലയാലും പെരത്തി വെച്ചാ മതി നമ്മള് സാധാ പ്രസ്സില്ലേ പത്തിരി പ്രസ്സ്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അയിൻ മേൽ വെച്ചാണ്ട അമർത്തി വെച്ചാലും മതി എന്നിട്ട് അയിക്ക് മസാല ഇട നടുൾക്ക് വേവിച്ച മസാല ഇട്ടാണ്ട്
ആഹ് മസാലേൽ എങ്ങനെയ ഉള്ളീം തക്കാളി അങ്ങനെക്കെ ഇട്ടാട്ടാണോ മസാല
ആഹ് ഉള്ളീം ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കും അയിക്ക് മുട്ട നമ്മൾ ഈ പപ്സിൽ ഉണ്ടാക്കല്ലിയേ മുട്ടൊക്കെ
ആഹ് ആഹ്
നിങ്ങൾ പപ്സ് നിങ്ങള അവിടൊക്കെ ഉണ്ടോ പപ്സ് ഏഹ്
ഏഹ് ഇവിടെ ഇണ്ട് മുട്ട പപ്സ് ഉണ്ട് പിന്നെ അതുപോലെ ചിക്കൻ പപ്സും ഉണ്ട്
ആഹ് മുട്ട പപ്സ് ആഹ് ഞാൻ മുട്ട മുട്ട പപ്സ് മുട്ടെന്നിട്ട് ചെറിയ ചെറിയ ക്യൂബ് ആക്കിയാണ്ടേ ചെറിയ പീസക്കിണ്ട് അയിക്ക്‌ ഇട്ട് മിക്സ് ആക്കും നല്ല ഇതാണ് എന്നാ തിന്നാലും മുട്ട ഒറ്റക്ക് കടിച്ച് തിന്നും വേണ്ടല്ലോ
അതെ അതെ
പിന്നെ ഇവിടെ കുട്ടികൾക്കും അത് മുട്ട കുഞ്ച ഇഷ്ടല്ല അപ്പൊ അയില് അങ്ങനെ മിക്സ് മിക്സ് ആക്കിയാല് നല്ലോ തിന്നോളൂ
വെള്ള വേറെ മുട്ട വേറെണ വേറെ അല്ലാതെ അങ്ങനത്തെ പണികളൊക്കെ ഞാൻ നടക്കുള്ളു ഇവിടെ മോന് പറ്റൂല
ആഹ് അപ്പൊ അങ്ങനെ ചെയ്യുന്നിട്ട് നമ്മൾ അത് ഉരു മടക്കി വെ ച്ചണ്ട് നമ്മള് ഉരുട്ടി വെക്കൂലേ നമ്മള് ഈ ഉരുള രൂപത്തില് നമ്മള് പ ത്തിരി പരത്താനും ഉരുളാക്കൂലേ അങ്ങനട് ആക്കിയാണ്ട് പിന്നെ ഇങ്ങനെ അമർ ത്തി പരത്തി വെക്കുക അത് നമ്മളെ കൈനോട് മെല്ല സ്പെറ്റ് ആക്കി എടുങ്ങനെ പരത്തി വട്ടത്തിലട് അക്കിയാൽ മതി പൊട്ടി പോരാത്ത രീതിൽ നല്ല
ക്യോ
മൊരിഞ്ഞ് വരും അത് അങ്ങനെ ആക്കിയാണ്ട് നമ്മൾ ജസ്റ്റ് എണ്ണയിലിട്ട ചെറിയ കുറച്ച് ചെറിയ എണ്ണ നല്ല മുങ്ങി പൊങ്ങള്ള ഇടടൊർക്ക് ഇടാട്ടോ ന്ന അങ്ങനെ ഓരോരുത്തരെ ഇഷ്ടം അത് കൊറച്ചീച്ച ഇതാക്കിയാലും ഞാന് ചെറിയ ഒരു പാനില് സാധാ പത്തിരി പരത്തണ ഒരു പാൻ ഉണ്ടാവും അയിനുള്ള ജസ്റ്റ് ഒരു ഉയരം ഉണ്ടാവൂല്ലേ ഈ മസാല ദോശ ഒക്കെ ഉണ്ടാക്കണ ആതില് അങ്ങനെ പരത്തിയല് ചെറിയ കൊറച്ച് എണ്ണ മതി അങ്ങനങ്ങട്ട് പൊരിക്കലാ അങ്ങനെ പൊരിച്ച് കൊടുക്കും മറിച്ചിട്ട് കൊടുക്കും മുക്കി വേക്കാതെ മറിച്ച് വച്ചിട്ട് മറിച്ചിട്ട് പരിക്കും അങ്ങനാവുമ്പോം ഒരു
നമ്മള് ചപ്പാത്തിരിനോട് പൂരി ഉണ്ടാക്കുവുല്ലോല്ലെ ചപ്പാത്തി
ബൂരി നമ്മള് നൽ നല്ലോണിടൂല്ലേ എണ്ണ നല്ലോം പരുല്ലേ ബൂരിങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളൊക്കെ നല്ല എണ്ണൽ മുക്കി പൊരിക്ക
പിന്നെ അവര് മൊരിച്ചില് വരുല്ലോന് അതുകൊണ്ട് പിന്നെ ഇതിന് അങ്ങനെ മരിച്ചില് വരാ മതിയാവുല്ലേ
ഇതിന് മൊരച്ചിലൊക്കെ നല്ല മൊരച്ചിലുണ്ടെ കാരണം പൊന്തി പൊങ്ങി വരും ഈ ബൂരി വരുന്ന മാതിരി പൊങ്ങിയൊക്കെ വരും നമ്മള് മുടമുടയാണ്ട്ണ്ടാവില്ലേ
തന്നെന്നായോ
ആഹ് അങ്ങനൊക്ക ആയി വരും
ഉം
എന്നല് തോന്ന എണ്ണ വാറ്റക്ക് ആവണ്ടന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെടാക്കും ഫ്രയ് പാനിൽ ഇങ്ങനെ കൊറച്ചെണ്ണ എണ്ണ മതിയല്ലോ
ചോയിരിക്കൂല്ലേ
പിടിച്ച് ഞാ അത് ഞാൻ അത്ര പരീക്ഷിച്ചില്ലപ്പ അങ്ങനെ മൈദേയില് അല്ല മൈദല്ല ഇത് ചപ്പാത്തിൽ അങ്ങനെ പിടിക്കൂലല്ലോ
ആഹ് ആഹ് കൊറവാല്ലേ പിടുത്തം കുറവാ ഈ നോമ്പിനൊക്കെയാണേ ഇങ്ങനത്തെ പല വിഭവങ്ങൾ ആവശ്യം വരിക
ആഹ് എന്താ എന്നും ഞങ്ങൾക്ക് സ്നാക്സണ് നിങ്ങൾക്കൊക്കെ
ഞങ്ങക്കും അധികം സ്നേക്സ് വേണം ഞാൻ എന്നാലും അധിക്ക എപ്പോഴും സ്നാക്സ് കഴിക്കേണ്ട വിചാരിച്ചാണ്ട് ഞാൻ എന്ത്യ്യും ആ ഓരിസൊക്കെ അങ്ങനെ ഇല്ലാതെ കാക്കും.
ഇവിടെ അത് വേണം, ഇവരിപ്പക്ക് നിർബന്ധ. അതില്ല നോമ്പ്തുറല്ലാറയും. പിന്നെ നല്ല എണ്ണ ഇടാതൊക്കെ ആക്കും. നിങ്ങളോട ഫ്രീ പൈൻ ഇതുണ്ടോ? മറ്റേ, ആഹ് എണ്ണ ഇതാക്കാതോര്
ഓവൺ മറ്റേ തിലേ. ആഹ്
ഓവണല്ല. ആഹ് ഓവണല്ല. മറ്റേ എന്താ പറയാ ഏർ ഫെയറ്.
ആഹ് ഏർ ഫെയറ്ആഹ് ആഹ്.
ആഹ് ആഹ് അഹ അയില് വെക്കും. അതീക്കും. ഇവിടെണ്ട് ആഹ് അങ്ങനാവു മ്പോള് ഈ എണ്ണ വല്ലാതെ ആങ്ങട് പോവുല്ലോ കുടിക്കൂലല്ലോ.
ത്തി കഴിഞ്ഞാലും ഇതേപോലെ പൊങ്ങിക്ക്. ഇപ്പ് നിങ്ങൾ പറഞ്ഞെങ്ക ഈ പപ്പ്സ് ഉണ്ടാകണെങ്കിലും ആഹ് മുടമുടക്കെ ആയിട്ട് പൊങ്ങി വരുവോ.
പപ്പ്സ് അയില് ഇണ്ടാക്കിയില്ല. ഞാന് ഈ പൊട്ടറ്റോ ഉരുളേങ്ങ ഉണ്ട് അങ്ങനത്തൊക്കെ പിന്നെ ചിക്കന്,
ആഹ്
അങ്ങനത്തൊക്കെ ഇതാക്കും. അത് ചെറുതായിട്ട് എണ്ണ സ്പ്രെഡ്യ്യണം കേട്ടോ. നമ്മള് അയ്‌മലൊക്കെ തുവി കൊടുക്കണം. എന്നാല്ലേ അതൊക്കെ ഓരോ റെഡി ആയി വരോള്ളു.
ഏ ഇങ്ങള് കൊറെ ആയി ഇത് മേടിച്ചിട്ട്?
ഇല്ല ഞാ ഇവിടെ ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ട് ഈ വർഷം ഈ മാസം ആയിട്ടോള്ളു.
ഏ ഓ അപ്പൊ ഇപ്പൊ മാറന്നേള്ളൂ.
മാറി ഞങ്ങള് പറയാ, ആദ്യേ മാറി. രണ്ട് മൂന്ന് വീട് ഇതാക്കേണ്ടെണ്. അതൊക്കെ അനിയന്മാർ ക്ക് ഇവരെ ആണ് ഉപ്പന്റെ ഇലെ ഉപ്പന്റെ കുട്ടികള ഉപ്പന്റെ അനിയമാർക്ക് കൊടുക്കും.
ആഹ് ആ. ആഹ് ആ.
അങ്ങനെ മാറി മാറി നിന്നത്. ഞങ്ങൾക്ക് തറവാട് വീട് വേണംന്ന് പറഞ്ഞണ്ടേ. ഇടുക്കാതെ ഞങ്ങള് പോയി. ഞങ്ങള് കൊറെേ അംഗങ്ങള ഉണ്ടായിരുന്ന. അങ്ങനെ മാറിയത്. ആദ്യം തന്നെ മാറിയതാണ്. പിന്നെ തറവാട്ട് വി ട്ടക്കന്നെ ഞങ്ങ പോയും ചെയ്ത്. അത് ഒന്ന് പുതിക്കാണ്ട്. ഓലക്ക എന്ന് ആയ്ക്കേണ്ട്. ഇവര്ക് വീട് ഞങ്ങൾ അങ്ങട്ട് തന്നെ പോയി.
ഏ ഇപ്പ എന്നിട്ട് തറവാട്ട് വീട്ടിലാണ്.
തറവാടും വീടല്ലെ. ഉമ്മി ഉപ്പിയ ഒക്കെ വ അനിയന്റെ അടുത്ത തന്നെണ്. ഞങ്ങള എന്നാലും ഒറ്റക്ക് ഒറ്റ വീടന്നണേ. ഒരു അനിയൻ്റെ വീട്ട ലാണ് നിക്കണ്. ആ വി ഇവര് ആദ്യ ആദ്യത്തെ വീട് മാറ്റിയണ്ട്, വേറെ വീട്ടേക്ക് അങ്ങനെ പോയതാണ്.
ആഹ ആഹ.
താമസം മാറിയ. അപ്പൊ ആദ്യത്തെ ഇവര് കളിച്ചു വളർന്ന വീട്ടക്ക് അതാണ് തറവാട് അവിടെ എനിക്ക് വീട് വേണംന്ന് പറഞ്ഞണ്ടേ അവിടന്നെ.
ഏ
വെച്ചതാ.
ഏഹ്.
വാടകക്കൊക്കെ കൊടുക്കണെണ് ഉപ്പ.
ഏ ഏ. ആ അപ്പൊ പിന്നെ അവിടെന്നാട് ആക്കിയാ പിന്നെ നമ്മുക്ക് വേറെ
ആഹ. ഇല്ല ഇല്ല ഒക്കെ എടുത്ത് തന്നെ. അനിയന്റെ വീടൊക്കെ, ഇവിടെ എളച്ചന്റെ വീടൊക്കെ, ഞങ്ങള് ഒരു ഒരു ഒരു മുറ്റത്തിലല്ലേല്.
അപ്പൊ നിങ്ങള് പരവാടൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും ഒരുമിച്ചായിരിക്കും കഴിക്കാ.
ആഹ്. ഏഹ് ഹ് ഒര് ഒരു അനിയന് മരി ച്ചിന് ആക്സിഡന്റ് ആയട്ട്.
ആഹ് ആഹ്
അപ്പോൾ അയിന്റെ എന്താ പറയ ആണ്ട് കഴിക്കൊല്ലോ ഒരു വർഷാമ്പോ അപ്പോ അങ്ങനെ പന്ത്രണ്ടാമത്തെ വർഷേനി അപ്പൊ അത്‌ ഇപ്പൊ ഇന്നലെ നമ്മളെ വീട്ടിലേനി ഇവിടെ
ആഹ അപ്പൊ എല്ലാരും കൂടും വല്ല്യ പരിപാടി ആക്കിയാണ്ട് എല്ലാരും
പെരുന്നാളൊക്കെ ആണെങ്കിൽ ഒരുമിച്ചാണാ
ആഹ പെരുന്നാളൊക്കെ ഞങ്ങള് വലിയ തറവാട്ടില്ല ഹസ്ബന്റിന്റെ തറവാട്ടിലാണ് പെരുന്നാളൊക്കെ കഴിക്കാറ്
ഓഹ് ഇന്നിട്ട് എല്ലാരും അങ്ങട്ട് പോവലാ
ആഹ് ഞങ്ങളെ തറവാട്ടില്ലല്ല ഹസ്ബന്റിന്റെ തറവാട്ടില്
അപ്പൊ ഇങ്ങളെ മക്കളെ ഫ്രണ്ട്സ് ഒക്കെ വരൂലേ
ആഹ് അത് ഞമ്മള വീട്ടില് നമ്മള് എന്ത് ഭക്ഷണം ഉണ്ടാക്ക അവനാൻ വേണ്ടെത് ഉണ്ടാക്ക വേണെങ്കിൽ ഗസ്റ്റ് വര്ന്നേരത്ത് ഇണ്ടാക്കി വെക്ക പിന്നെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വല്ല്യ തറവാട്ട്
ഏഹ് ഈ വല്ല്യ കുട്ട്യാളെ ചെറിയ കുട്ട്യാൾത് കുഴപ്പില്ല വല്യ മക്കള് ഫ്രണ്ട്സ്ന്ന് ഒരാൾത് ഒരാളെ പെരീ കേറീട്ട് പിന്നെ ഒര് മറ്റൊരാളെ പെരീക്ക് അങ്ങനെ കേറി കേറി വരുല്ലോ ഓല്
ആ ഇവര് ഇ ഞങ്ങളെ കുട്ടികൾ ഇന്റെ കുട്ടി പെൺകുട്ടിയാണ്
ഏഹ്
ആൺകുട്ടിയല്ല പിന്നെ അങ്ങനെ പോവാനറിയ ഹസ്ബൻന്റിന്റെ ചെങ്ങായിമാരൊക്കെ വരും ഓലെന്നും എല്ലാ വീട്ടിലും കേറി എറങ്ങി നട്ക്ക്ണോലാ അപ്പൊത്തിന് നമ്മൾ ഇവിടെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിട്ടെ ഞാങ്ങള് തറവാട്ടിക്ക് പോവൊള്ളൂ
ആഹ ആഹ് അപ്പൊ ഇവിടുത്തെ പണിയൊക്കെ കഴിച്ചിട്ടേ അട്ട് പോവൊള്ളൂ ലെ എന്നിട്ട് അവിടെ പണി
അത് ഏ അവിടെ ഏഴ് മണിയാകുമ്പോത്തേനും നമ്മള് ഭക്ഷണംക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ത്തി ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മൾ പോവും അവിടെത്തും
പക്ഷെ എല്ലാരും ഇണ്ടാവുമ്പൊ അത്‌ വേറെ ഒരു രസാലെ ഇങ്ങനെ
ആഹ്
ആഹ് ആഹ്
രസാണ് ഞങ്ങളിവിടെ വല്യ ഫാമിലിയാണ് ഞങ്ങളിവിടെ
ഉം
എളാപ്പ മൂത്താപ്പ പറഞ്ഞാണ്ട് നല്ല അഞ്ചാറ് എഴ് എണ്ണം ഇണ്ട് അവരെ മരു മക്കള് മക്കള് പെണ്ണ് കെട്ടിയ മക്ക മക്കള് അങ്ങനത്തെ മക്കളാറിയും പേര മരുക്കള അങ്ങനെ ആയി വരുവല്ലോ
അതെ അതെ എന്നാ ശരിട്ടോ
ക്കും ണ്ട് എന്നാ ശരി
ആഹ് ആഹ്